ഹസ്
ആഹ് കേൾക്കണില്ലേ ആ പറി പറി പറി എന്തൊക്കെ വിശേഷം
എന്താ സുഖമായിട്ട് പോണു എന്താ എന്താ അപ്പം നീ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ
പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കണോ വേണ്ടേ വേണ്ടേ ഇങ്ങനെ നക്കാണ് പിന്നെ മോന് എടുത്തരാൻ ചാൻസ് കുറവാണ് മോ ഇറങ്ങിയതല്ലേ
അല്ലേ കിട്ടിന്നല്ലേ
ആഹ് അല്ലെങ്കിൽ കിട്ടിയിരുന്നു
ഉം ആങ്ങളാരോ.
ആങ്ങളാര്. പഷേ കയിഞ്ഞറാശ്യൊക്കെ കയിഞ്ഞ പ്രാവശ്യം മോനല്ല പിന്ന കല്യാണത്തിനാല്ലേ അമ്മായിന്റെ മോൻ്റെ. മോളെ കല്യാണത്തിന് മോനാടുത്തന്നത് കയിഞ്ഞ പ്രാവശ്യം പിന്നെ. ഇവിടുന്ന് ഇപ്പ പൈസന്നിട്ടങ്ങനെ എട് എടുത്തക്കാണ് പി ഓല അങ്ങനെ തന്നിട്ട് അങ്ങനെ എടുത്തക്കണ്.
ആഹ് എന്താ നാത്തുമാരൊക്കെ വർത്താനം.
ഒക്കെ സുഖായിട്ട് പോണ് അങ്ങനെ പോണ്ട് കൊഴപ്പന്നുല്ല എല്ലാർക്കും സുഖാണ് അയ്ന് ഫാമിലിയായിട്ട് ട്രിപ്പ് പോണംമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയിനും വല്യ അങ്ങളെ അയിന് കിട്ടൂല്ല അപ്പം ചെറ ചെ അങ്ങനെ പറഞ്ഞ് അങ്ങട്ടും ഇങ്ങട്ടും ഇതായി കളിച്ച ഇന്നിപ്പോ വല്യ ആങ്ങളേം ആഹ് ഇനി ടൈം പറയാ വല്യ ആങ്ങള ബേക്ക്ടിക്കാണ് ഓനെന്തെങ്കിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞടുക്കുംപ്പലൊക്കെ പാടൊന്ന് നമ്മള്ന്നാള് പോയ അങ്ങട്ട് പോ ജില്ലല്ലോല്ലേ ഞ ഞങ്ങളും ഫാമിലിയൊക്കെപാടെ പോയിനല്ലോ അവിടെ പോയിന് പോണ്ട് അവിടെ പോണ്ട് പറഞ്ന്ന്
വെള്ളത്തിലോ
വെള്ളത്തിലല്ല റ് റിസോർട്ട് എടുത്താണ്ട്‌ നിക്കാനേ ഞങ്ങള് നമ്മള് പോവലിണ്ടല്ലോ സാധാ പോണ സ്ഥലം അവിടുക്കിന്ന് ഓല് ചെങ്ങായിമാരും ഫാമിലിയൊക്കെ ഒക്കെപാടെ പോണ്ട് സാർ ചെറിയ വല്യ ചെ ആ വല്യ അങ്ങള്ടെ ഫാമിലി ചെ അയില് ചെറിയ അങ്ങള്ടെ മോനേം കൊണ്ട് പോണുണ്ട്‌ന്നൊക്കെ പറഞ്ഞു
ഏഹ്
അങ്ങനെ പറ ഇവിടെപ്പിനെ പോവാൻ പറ്റ്യഇതല്ലേ ആകെ മാറില്ലേ വൈകുന്നേരായ മഴയാണ്
ആഹ്
ഇപ്പം നാല് നാലഞ്ചദിവസപ്പം ഇവിടെ ഫസ്റ്റ് ഇണ്ടയിനിം നേർച്ചന്റെ ഫെസ്റ്റ് അയിനൊക്കെ ഞങ്ങള് പോയിട്ട് പടചോനെ എത്രങ്ങാ ജനം പടച്ചറബേ എന്താണ് തെരക്ക് കൈ വീട്ടാപോയി അത്രക്കും തെരക്കിൽ മനുഷ്യന്മാർ പട ചോനേ കണ്ടിട്ടനൊര് എടങ്ങാറാക പിന്നെ ഓരോ എന്ത്രഞ്ഞാലീലും തോണിലും മരണക്കെണറിലൊക്കെ കാണമ്
എവിടന്നജ് പോയിന്നത് അന്റെ ഹസ്ബന്റിന്റെ ഫാമിലിന്നാ
അല്ല അല്ല ചെറിയഅങ്ങളേം ഫാമിലിം മോനും വല്യ മോനും ഞങ്ങളൊക്കെപടടെ അങ്ങനെ പോയി
ഇന്റെ അനിയത്തി ഇണ്ടെന്നു
ഏഹ് അ അയിൽ ഞങ്ങളെ കൂടെ അനിയത്തില്ല ഇനി മറ്റോരുടെയാണാവോ പോയത് ൻക്കറീല്ല
ആഹ്
അയ്ഞ് വല്യങ്ങളുടെ കൂടെ പോയിനോ ഇൻക്കറില്ല ഞങ്ങള് ഇങ്ങനെ പോ പോയി പിന്നെ ന്ന പിന്നെ അയിന്റെ ഉള്ളക്ക് കെടക്കണെങ്കി തന്നെ നാല്പ്പത് രൂപ കൊടുക്കണം
ആഹ്
നാല്പ്പത് രൂപ കൊടുത്തിട്ട് പക്ഷെ നാല്പ്പത് രൂപ കൊടുത്താലും അയിന്റുള്ളിൽ കാണാൻ നല്ല ഗാനമേളണ്ടയിനി നല്ല മാപ്പ്ളപാട്ടും മ റ്റതായിട്ട് നല്ല ഗാനമേള സെറ്റ് ടീമിണ്ട് പിന്നെ ഫ്ലവർ കൊണ്ട് ആകെ ഏറോപ്ലെയിന്ണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോന്നിണ്ടാക്ക്യച്ചിട്ട് അങ്ങനെ നല്ല രസണ്ട് കാണാന് കൊഴപ്പന്നുല്ല നാപ്പുറപ്യ കൊടുത്താല് കാണല്ലെ ഇതൊക്കെ കൊറച്ചൊക്കെണ്ട് ആ ഗാനമേളെ കേട്ടാ തന്നെ കൊറച്ചൊക്കെ താവല്ലോ പിന്നെ മരണക്കെണറിന്റെ അട്തല്ലോ യ്യോ പടച്ചറബ്ബേ എന്താ അതുപോലെ തന്നെ തോന്നും പക്ഷെ മ് വല്ല്യ മരണക്കിണറുആണ് തൊണീം തന്നെ നമ്മള് പണ്ട് നമ്മളെ നാട്ടില് ഉണ്ടായിന് അന്ന് പോയ അതല്ല അത്ര വ തോണി അതിലാറെ വൽപ്പണ്ട് തോണി വല്യ തോണി പക്ഷെ അതീക്കണ് കയറണങ്കില് ഒര് രക്ഷയില്ല ചെരൽ കൂടി ഇന്ത മാതിരി അന്ന മാതിരി എന്ന മാതിരി അത്രക്കും ജനോം സോ പിന്നെതാ തണു കൂളിങ്ങിന് നല്ല സൗദിക്കൊക്കെ പോയാല് പിന്നെ ആഹ് എയർ എയർ വരും പോലെ ഇങ്ങനെ മഴൻ്റെ എന്ത്‌ പോലെ ഇങ്ങനെ വരാണ് വെള്ളം ന്നിട്ട്ങ്ങനെ അപ്പൊ കൂളിങ് കിട്ടണുണ്ട് മഴങ്ങനെ ചാർണമാതിരി അങ്ങനെ ആഹ് ഉള്ളില് ഉള്ളിലറഞ്ഞാല് ഈ ത് പ്രദർശനല്ലോടുത്ത് എന്ത്‌ ച്ചാ മരണ കിണറും തോണിയും എന്ത്ര ഊഞാലിൻ്റെ അവിടെയല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥല താണ് ഇ ഗാനമേളയും തൊക്കെ നടക്കണ പാട്ടുകളൊക്കെ നടക്കുന്നത് അങ്ങനെ അവിടെ നല്ല രസംണ്ടായിനി കാണാൻ പിന്നെ ന്താ ച്ച അവിടെ എല്ലാ സ സാധനത്തിനും പുറത്ത് ഇരുപത് രൂപേന്റെ സാധനത്തിനവിടെ അയ്ന്റെ ഉള്ളില് അൻപത് രൂപ വാനിൽ വാനില ഐസ്ക്രീമിനൊക്കെ നമ്മള് സാധാ ഞമ്മള് പ്പൊ സ് ഞമ്മള സ്കൂൾളൊക്കെ വന്നാ മ്മള് വാങ്ങല് ഇരുത് ഇരുപത് രൂപ കൊടു തല്ലേ വാനിലക്കണല്ലേ ഏറ്റവും വെല കൊറവുള്ളത് പക്ഷെ അതിനെന്നെ അവിടെ അൻപത് രൂപ സ്റ്റാർട് ട്ടിങ്ങെയ്യുന്നേ അൻപ രൂപ വേണം ഉം പക്ഷെ ഉപ്പിലിട്ടെയ്ന് വിടിം അവിടോക്കെൻ സെയിം വിലന്നെ ട്ട ഒരു മാറ്റോ ല്ല
ആഹ്
അങ്ങനെ ഗായകന്മാരൊക്കെ അടുത്ത പോയി കാണാന് അപ്പൊ പിന്നെ ഞങ്ങള് ജന തിരക്ക്ന്ന് അപ്പോ ആരും മാസ്കുട്ടിട്ടില്ല അങ്ങനെ ഒക്കെപ്പാടെടൊക്കപ്പാടെ ഒരു പേടി വര അയില് വേം പൊറത്ത് ചാടി ഇതന്നെ തിരക്കോണ്ടേ എല്ലന്റാ ജനങ്ങളും ഇല്ലേന്
ഉമ്മാക്ക് ഇതാ ഡങ്ക്യ
അതാ ഔ ഞ്ഞി അയിന്റെ വേദനേം കാര്യോം പറയേണ്ടിരൂലല്ലേ
ഉം ഉമ്മാ ക്ക് മാത്രല്ല ബ്ര ആ മ്മൂത്തച്ഛന് പ്പൊ മൂന്നൂസം അഡ്മിറ്റാ
തന്നെ ന്നാ കാണാൻ പോണോല്ലേ അയിനെ അത്രയ്ക്കും ഇഷ്ടായിയിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു ഉമ്മയാണത്
ഉം മൂന്നൂസോയിറ്റ് അഡ്മിറ്റ് യ്ന്ന് ണ്
ഏത് വല്യ മുത്തഛനാ അതോ ചെറിയ മുത്തച്ഛനോ ആഹ് ചെറിയ മൂത്തച്ഛന വല്യ മൂത്തച്ഛന നമ്മടെ നാട്ടിലില്ലല്ലോല്ലേ
ചെറിയ മൂത്തച്ഛനും അതുപോലെ ഉമ്മാക്കും
ഉം അയ്ന് ഓല് വേറല്ലേ താമസം ഉമീം മുത്തച്ഛനും
അഹ് ഹാണ് അടുത്തടുത്തല്ലേ വീട്
ഏഹ് അടുത്തടുത്ത വീട്
ഉം ഇപ്പോം അഡ്മിറ്റായപ്പോ ഡിസ്
ഹെ അയ് ഞ്ഞില്ലാ കളിപ്പുകളിലും സന്ധികളിലും ഒക്കെ വേദനയ്ക്കാരം
ഇഞ്ഞാണ് അതൊന്നും വിട്ട് മാറൂല്ല
ഒരു വർഷങ്ങളോളം എടുക്കുംന്ന് പറിണേക്ക എല്ലാരും
ഉം എന്താ ചിഞ്ചുന്റെറെ ചിൻ ഹലോ
ആഹ് പറി
എന്താ അനിയത്തിന്റെ ഹസ്ബൻഡിനെ
അഹ്
ഇതേപോലെ കിഴിഞ്ഞൊല്ലം ഉണ്ടായിരന്നല്ലോ
ആഹ് ആഹ്
ഓന് ബ്ലൂ കളർ ആയിക്യുന്നു പനി വന്നിട്ട് ആഹ് ഇനി കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണ്ടേ
അതന്നെപ്പോ ഞാൻ ഇനി പരുന്നാൾക്ക് എടുക്കാതെ കല്യാണത്തിന് എടു ക്കാന്ന ഇങ്ങനെരു പ്ലാനിൽ ഇങ്ങനെ നി ക്കുവാണ് പിന്നെ ഞാന് ഉ കുറഞ്ഞ വിലക്കെ ഞാ അന്ന് നാത്തൂൻമാ ഓലോടൊക്കെ പറഞ്ഞ് നാത്തുമാരോടൊക്കെ പറഞ്ഞ് ഇനി വേണോങ്കിൽ എടുത്തോളിൻ ഇനി എളേ ഒരെണ്ണം ഒണ്ട് അങ്ങനെ എടുത്തൊരു രണ്ട് കൂട്ടം ഇണ്ട് അപ്പം നാത്തൂൻ എടുത്ത് തന്നതെ നാത്തൂൻ എടുത്ത് തന്നതായിരുന്നു പക്ഷെ അടിക്കൂലി നമ്മളന്നെ അടിക്കണം അപ്പളേ അത് ലാഭുള്ളൂ ട്ടോ അത് പിന്നെ നാന്നൂറ്റി സംതിങ് നാന്നൂറ്റിരുപ നാനൂറ്റി നാല്പ്പത് റുപ്പയക്ക് ആഹ് നന്നൂറ്റി നാല്പ്പത് രൂപക്ക് അതിന് ഷോള് ഇങ്ങനെ ഈ ഞാനാണെങ്കി നല്ലോണം സീല് എടുക്കും ക്കല്ലോ ഇൻക്ക് അങ്ങനെ കയ് ഇതായതാണ് വീതിയുള്ള സീലായിട്ടേ
ആഹ്
വീതില്ല സീലായിട്ട് എനിക്ക് മൂന്ന് മീറ്റർ മുറിച്ചെടുത്ത് എൻ്റെ നാത്തൂന് ഓളെ ഓളെന്നെ പോയതും ഓളെന്നെ കൊണ്ടുതന്നതും അങ്ങനെ ഓക്ക്‌ ഇഷ്ടപ്പെട്ട ക്യാൻഡ് അപ്പൊ എനിക്കും ഇഷ് അങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ എടുക്കാട്ട് പറഞ്ഞാണ്ട് അങ്ങനെ എടുത്തതായിരുന്നു അപ്പൊ വീതില്ല ഇതായതോണ്ട് പാന്റിന് കിട്ടിയിട്ടില്ല ഷോളും പിന്നെ പാ ഷോളും ടോപ്പും കിട്ടി
അടുത്ത് എവിടെയെങ്കിലും കടെന്നാ
ആഹ് നമ്മള് മ നാട്ടിൽ തന്നെ വലിയ ഷോപ്പ് ഉണ്ടല്ലോ വെഡ്ഡിങ് സെന്ററൊക്കെ നമ്മളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോണേ അയിലാണ്
അപ്പൊ ഈയെന്തേ പോയി എടുക്കാഞ്ഞെ
ഞിർ ഞാന് പോയിട്ടില്ല ഓല് പോയപ്പോ അങ്ങനെ ഓരോ സ്ഥലത്ത്ക്ക് പോണ സമയത്താണ് അങ്ങനെ എന്തിലെ ഇൻസ്റ്റഗ്രാമിലും എന്തിലോ ക്ക്‌ അങ്ങനെ അതിന്റെ റീൽ കാണുന്നുണ്ടല്ലോ
ആഹ്
അങ്ങനെ പോയിനോക്കിയാണ് ഞാന് ഒരു കോട്ടന്റെതും പിന്നെ എല്ലാം കൂടി കൂടിട്ട് അറുപത് രൂപ വെച്ച് കാണ്ടെ അങ്ങനെ എടുത്തിരുന്നു രണ്ടു കൂട്ടം അത് ഞാൻ എന്റെ അനിയത്തിനോട് അപ്പം അവിടെ ചെന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു നിന്ക്ക് ഗൂഗിൾ പേ ചെയ്തി ടൊ ഞാൻ അവടെ എത്തീട്ട് പൈസ ഇട്ട് തെരണ്ട് പറഞ്ഞു അങ്ങനെ
ഞാൻ നിന്റെ പെങ്ങ അന്റെ ബ്രതർ എൻ്റെ ഏട്ടൻ്റെ മോ എൻ്റെ ആങ്ങളുടെ മോൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തീന്ന് പറഞ്ഞോ
എന്ന്
ഞാന് കഴിഞ്ഞ മാസം
അഹ് അത് ഞാൻ അറിഞ്
അന്നിങ്ങള് എന്തോ മറ്റേ ബീച്ചിലൊക്കെ പോയില്ലേ
ആഹ് അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല
അന്ന് കട്ട് ചെയുന്ന ഡ്രസ്സ് ഞാൻ അടുത്ത് കൊടുത്ത
ആഹ് അത് ഞാൻ ശ്രെദ്ധെപ്പെട്ടിട്ടില്ല
ഞ ഓന് ഓ ഞാന് പ്രഗ്നന്റായിരുന്ന സമയത്ത് ഇന്ന എപ്പോളും ഹെല്പ് ചെയ്യിലോളല്ലേയ്നൊ ആഹ് അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞേനി ഞാൻ അനക്ക് ഡ്രസ് എടുത്തരണ്ട് പറഞേനി
ഏ അതന്നാ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ
ആഹ് അതുപോലെ അനിയത്തി സൈക്കിളാക്കി കൊടുത്ത അറിഞ്ഞി നീയ്
ആഹ് സൈക്കിള് വാങ്ങി കൊടുത്ത അറിഞ്ഞിന് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതന്നെ ഇന്നാള് വീട്ടിലെത്തിയപ്പം ചെറിയ ആങ്ങൾടെ മോനും വലിയ ആങ്ങൾടെ മോനും രണ്ടാക്കുണ്ടല്ലോ അയില് വല്യ ആങ്ങള വല്യ ആങ്ങളാ ഓം പഠിക്കാം കൊർച്ച് ബേക്ക്ക്കാണോൺണ് വല്യ ആങ്ങൾന്റെദെ
ഉം രണ്ടും ബെക്ക്ക്ക
അല്ല മറ്റോന് സ്കൂൾല് ഒക്കെ മാക്സിലൊക്കെ നല്ല സ്കോറാണ് നല്ല മാർക്ക്‌ണ്ട് അപ്പൊ പിന്നെ തായപ്പം ഓന് ദേഷ്യം പുട്ച്ചാണ്ടന്ന് എല്ലാരും ഇപ്പം മ മറ്റോൻ പഠിക്കാത്തൊണ്ട് മറ്റൊനും സൈക്കിള് ഇട്ക്കണ്ടാർ ഞ് അപ്പോ ഞാൻ പർഞ് അതന്ത് ന്യായാർഞ് അത്ഓന് പറ്റീല ന്നട്ട് ഓൻ തെ റ്റി പോയി
ഏ
അപ്പ അന്റെ മ്മച്ചി അന്റെ അനിയത്തി ഒക്ക ഇണ്ടായിനിവ്ടെ
ഉം
അപ്പൊ പർഞ് അത് ന്യായല്ലട്ടോ അർഞ്ഞോനോട് നേരിട്ടന്നെ അയില് പിന്നെ ഓൻ തെറ്റി പോയി അതോണ്ടെക്കെണ് ഞങ്ങളെ ടൂർ ഇങ്ങന ബെക്ക്‌ക്കായത് അങ്ങനെ അങ്ങന അങ്ങനെ ങ്ങനെണ്ട് പോയത് രസായിട്ട്ങ്ങനെ പോയി അ പാടെ ഒരുമിച് അപ്പ അയ് ന് എല്ലാരുംപാടെ ഒരുമിച്ച് പോയാലേ രസള്ളോർഞ് മൊത്തത്തില് പോണംന്നറിയണം അയിന് ആരുറ്റ ത തായ്ത്തിപ്പോ ആരുല്ലല്ലോ
ഏ
തായ്ത്ത് ആരുല്ലാത്ത കൊണ്ട് നമുക്ക് പോവാൻ വയ്യല്ലോ അവ്ടിം ആരുല്ല
കൊണ്ടോവൊ ഒക്കെ ചെജ്ജാലോ ഓ ഓല് ഇപ്പ ഇന്നലെ എവ്ട്ക്കൊക്കെ പോയിന്നല്ലോ
ആ ഓല് ഓലെ മ്മാന്റെ അൻജ്ജത്തിന്റോട്ക്ക് പോയിക്കാണ്ട്
ആ
അഒക്ക ഷ് പൂച്ച പൂച്ചയക്കെ പൂച്ചയക്ക അകത്തേക്ക് പോകുന്നുണ്ട് കറന്റും പോയി ഇവിടള്ള പ്രശ്നം തന്നെ മഴ പെയ്താ കരണ്ട് പോവും അങ്ങനെ ഇന്നലിം മിനിഞാന്നൊന്നും പോയിട്ടില്ലേനി ഇന്ന്പ്പതാ പോയിണ് ഇനി ഇടി വെട്ടി
ന്നാ അയ്ക്കൊട്ട ടി ഞാൻ പിന്നെ വിൾച്ചണ്ട് ഹലോ ഹലോ
ന്നാ പിന്നെ അമ്മളെ കോള് ന്ന ഇൻക്ക് വാറെര് കോള് വര്ണ്ട് ട്ടോ
ആ ശരി ശരി
ന്നാ ശരി